ഹലോ. ആ കേക്കാവോ
ആ ആഹ് കേക്കും കേക്കുംഉം നേരത്തെ ഒരു കോള് വന്നായിരുന്നു അപ്പൊ അമ്മേ സംസാരിച്ചു കൊണ്ടിരിക്കയായിരുന്നു
ആണല്ലേ ആഹാ ഹാ.. പിന്നെ എന്തുണ്ട് സിനിമളൊക്കെ കാണാറുണ്ടോ
ആ സിനിമയൊക്കെ കാണാറുണ്ട് പിന്നെ... ദൃശ്യം കണ്ടായിരുന്നു ഉം അത്ര ഇഷ്ടപെട്ടില്ല ആ അവസാനം അതാ
ആഹ് ഹ ഹ
പിന്നെ പോ തേട് റങ്ങിയായിരുന്നല്ലോ അത്
രാത്രിശ് ആഹ് ഹ ഹ സിനിമ കണ്ടിട്ടാണ് ഞാനും കിടന്നു റങ്ങിയത് സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഫാമിലി ആയിട്ട് നിങ്ങൾ സിനിമ കാണാൻ പോവാറുണ്ട്
തേത് സിനിമേ
ആ അവസാനായിട്ട് കണ്ടത് ദൃശ്യമാണ് ആ ദൃശ്യം പാർട്ടിയത് പാർട്ട് ത്രീയാണ് കണ്ടത് എനിക്ക് കൂടുതലായി ട്ട് ഈ കോമഡി സിനിമകളും ത്രില്ലർ സിനിമ അങ്ങനത്തെ സിനിമകളാണിഷ്ടം
ആ എനിക്കു അതുപോലത്തെ പക്ഷെ.. ശ്യം കണ്ടിട്ട് എനിക്ക് അത്ര പോരാരുന്നു ഹും ആദ്യത്തെ അത്ര ഇത് വരുന്നില്ല ആഹ ആദ്യത്തെന്റെത്രേംതീ ത്രീൽ വരുന്നില്ലല്ലോ ത്ര ത്രില്ലായിട്ടൊന്നും
ആഹ അങ്ങനെയാണോ തോന്നിയത് പക്ഷെ എനിക്ക് ഇപ്പൊ കണ്ടപ്പോ ഒരു കുറച്ചുകൂടി ത്രില്ലർ ആയിട്ട് അതായത് അടി ട്ട് പാർട്ട് പാർട്ടിന് ആ ഒരു പടത്തിനാണ് ഞമ്മള് വെയിറ്റ് ചെയ്യുന്നത്
ന്നാലു ഇറക്കുവായിരിക്കും ചിലപ്പൻ
ആഹ് ഹ പി പിന്നെ.. ദാ വീട്ടിലെല്ലാരും കാണാറുണ്ടോ പടം കാണാറ്ണ്ടോ
എല്ലാരുല്ല ഞാൻ പിന്നെ പുള്ളാരുണ്ട് രണ്ടുര് സ്കൂളിൽ പോയേക്കുന്നുവ. അവരും ഞാനും പിന്നെ എന്റെ ബ്രദറും ഞങ്ങളൊ രുമിച്ചാ സിനിമയൊക്കെ വരുമ്പഴെ
ആ ഹ് ഹ ഹാ എല്ലാ എന്താ മലയാളം പടാണോ കൂടുതൽ അല്ലെങ്കിൽ ആ.. വേറെ ഭാഷയിലുള്ള പടങ്ങളൊക്കെ കാണാറുണ്ടോ
തമിഴൊക്കെ വരുവാണെങ്കിൽ നല്ല പുള്ളേർക്കു കൂടി ഇഷ്ടപ്പെടുന്നതാണെങ്കി കാണും ഇല്ലെങ്കിൽ ഇല്ല വിട്ടു അവരോട് ചോദിക്ക് ടെയിലറ് കാണിക്കും എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിലേ പോത്തുള്ളൂ
അങ്ങനെയാണല്ലേ ആഹ് ആഹ്
ഇഷ്ടപ്പെട്ടില്ലെ പിന്നെ അവരവിടെ ഇരിക്കത്തില്ല വീട്ടിൽ പോകാന്ന് പറഞ്ഞു വഴക്ക്
ആഹാ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണല്ലോ വാഴ
ആഹ് ആന്ന് ആന്ന് അതന്നെ കാണാൻ പോകാൻ പറ്റിയതും ഇല്ലന്ന്
എനിക്കും കാണാൻ പോകാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ എപ്പോഴാണ് ഹോട്ട്സ്റ്റാർ വന്നത് അപ്പോഴാരുന്നു കാണാൻ പറ്റീത് ഇപ്പൊ പിന്നെ ടിവിയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ
ആ ആഹ് രീതിയിലൊക്ക യൂടൂബിലും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അത് ഡിലീറ്റ് ചെയ്തോന്ന് അറിയത്തില്ല ഞാൻ ഇടയ്ക്ക് നോക്കിപ്പോവിടെ കിടക്കുന്ന കണ്ടു
ആഹ് ഹാ ഹാ
ഇത് ടെലിഗ്രാമിലൊണ്ടല്ലോ സിനിമ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ സിനിമയും വന്ന് കിടപ്പുണ്ടെന്നു തോന്നുന്നു
അതെ അതെ നമുക്കിപ്പൊ പുറ ത്തുള്ളവര് പറയുമ്പോഴാണല്ലോ പുതിയ പുതിയ സിനിമ ഏതൊക്കെയാണ് പടങ്ങള് ഏതൊക്കെയാണെന്ന് മനസ്സിലാവുന്നുള്ളു
ആഹ് അല്ലാതെ അറിയുന്നില്ല
അതെ
ഉം
പിന്നെ എങ്ങനത്തെ പടങ്ങളാണ് ഇഷ്ടം കൂടുതൽ
കൂടുതൽ കോമഡിയാ അ നേരത്തെയൊക്കെ ദിലീപിന്റെ കോമഡിയായിരുന്നു ഇഷ്ടം
ശെരിക്കും എനിക്കും ദിലീപേട്ടനെ ഭയങ്കര ഇഷ്ടാ കാരണം ഏഹ് ഇങ്ങനെ കോമഡി പടങ്ങളാണ് കൂടുതൽ ഇഷ്ടം
ആഹ് ഉം പക്ഷെ കോമഡി ഇപ്പൊ ഇപ്പൊ വന്ന് എല്ലാം കോമഡിയൊന്നൂല്ല എല്ലാം സീരിയസാ
അതെ ഇപ്പം വരുന്നത് പടങ്ങളൊക്കെ ഒറ്റൊരു ഒറ്റ പ്രാവിശ്യം കാണുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും
ആഹ് ഫാമിലിയോടെ കൂടെ അങ്ങനെ പോവാൻ ടൈപ്പ് അല്ല പഴയ ടൈപ്പ് പോലത്തെയിപ്പം മൊത്തം
ആഹ് ആഹ്
ഉം
പിന്നെ ആഹ് ഇപ്പാണെങ്കില് പണ്ടത്തെ പോലെയല്ല പണ്ടത്തെ പടങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എ ത്ര കണ്ടാലും മടുപ്പ് തോന്ന ത്തില്ല കാരണം ഇപ്പം നമ്മുടെ ടിവിയിൽ പണ്ടത്തെ മറ്റേ കൊച്ചി രാജാവ് പിന്നെ അങ്ങനത്തെ ദിലീപേട്ടന്റെ തന്നെ പടങ്ങൾ ഉണ്ടാവൂലേ അതൊക്കെ ആഹ് തെങ്കാശി പട്ടണം ഇതൊക്കെ വീണ്ടും വീണ്ടും ടിവിയില് വിടുന്നുണ്ടാവും അപ്പൊ അത് കണ്ടാലും മടുക്കൂല്ല നമ്മള് വീണ്ടും വീണ്ടും കണ്ടോണ്ടിക്കും പക്ഷെ ഇപ്പോഴത്തെ പടങ്ങളൊക്കെ ആണെങ്കിലാണ്
ഇപ്പോഴത്തെ അത്ര നമുക്ക് തോന്നത്തില്ല ഒരു വട്ടം കണ്ട് കഴിഞ്ഞാ മതി
അതെ അതെ
അപ്പ ഇപ്പൊ എനിക്ക് തോന്നുന്നു ജഗതിയൊക്കെ അവരൊക്കെ തിരിച്ച് വന്നിരുന്നെ ങ്കിൽ ഒരുപക്ഷെ നല്ല പുതിയ സിനിമകളും എല്ലാം കിട്ടി പോയേനെ
ആഹ് ആഹ് ആഹ്
പിന്നെ കുറെ പേരൊക്കെ കോമഡിക്കാരെല്ലാം മരിച്ചൊക്കെ പോയില്ലേ
ആഹ് അതെ അതെ ഇപ്പഴത്തെ പടങ്ങളാണെങ്കിൽ ഫുൾ ത്രില്ലറാണ് എല്ലാം ത്രില്ലറാണ് അതെ
പിന്നെ കൊറെ ആക്ഷൻ ആയിരിക്കും കൂടുതലും ഉള്ളത്
ആഹ് അതെ അതെ പിന്നെ വീണ്ടും കാണുമ്പോ പടം തുടങ്ങുമ്പോഴേ.. ആഹ് അടുത്തത് എന്താണ് അടുത്തത് എന്താണ് അങ്ങനെയൊരു ചിന്തയാണ് പടം കാണുമ്പോ തന്നെ
ആഹ
പക്ഷെ അങ്ങനത്തെ പടങ്ങളൊ ക്കെ നമ്മള് പൊറത്ത് തിയേറ്റർ പോയിട്ട് കാണുമ്പോഴാണ് അതിന്റെ വേറൊരു സുഖം.
ആഹ നല്ലാതെ വേറൊന്നും കൊള്ളത്തില്ല. ഉ യിപ്പ എന്തോ വന്നോ അറിയയിത്തില്ല പുതിയത്.
ആ ഇപ്പൊ ഏതോ ഒരു പുതിയ പടം റിലീസ് ആയട്ടുണ്ടല്ലേ? റ്റു തമിഴാറ്റം എന്തോ?
അവസാനായിട്ട് ഏതെങ്കിലും നല്ല കരച്ചിൽ വരുന്ന ഏതെങ്കിലും പടം ഉണ്ടോ
അറിയത്തില്ല
ഞാന് ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു. പണ്ടേത്തെ സിനിമയുടെ പേര് കിട്ടുന്നില്ല. അവസാനത്തെ ആ ഒരു കൊച്ചിനെ കൈമാറുന്നത്. ആഒര് സീനറിയാവോ ആകാശദൂദ് കറക്റ്റ് ആപ്പടാണ് ഓ
കരക്ക ഇത്ര നല്ലത് ഏറ്റവും നല്ല കരക്കിന്ന ഏതാ തോന്നും
അതെ അതെ അവസാനത്തത് അതാണ്.
അത് ആരായാലും എത്ര കട്ടിയള്ളവരന്നേലും കരഞ്ഞോവും.
അതെ അതെ
പക്ഷെ അതുപോലൊക്കെ ചെയ്യുന്ന ആ അന്നത്തെ ആ രീതിന്ന് പറഞ്ഞാ അതുപോലല്ല ഇപ്പ.
അതെ
ആ ഞാൻന്നേരം എപ്പഴും വക്കും പിള്ളോരൊക്കെ ഇപ്പ വലിയ ഇപ്പ എങ്ങന എനിക്ക് വര
ആഹ ആ പിന്നെ എനിപ്പോ പടം കാണാൻ പോകുന്നുണ്ടോ? ഇപ്പൊ മഴയൊക്കെ ആണ് പോവാൻ പറ്റൂലല്ലേ?
ഓണത്തിന്റെ ടൈമി വെക്കേഷൻ ആ സമയം പത്ത്സ നോക്കണം. അപ്പൊ വരുവായിരിക്ക ക്ക ഏതലും ചെലപ്പോ ഏതൊക്കെ നക്ക്ട്ടില്ല
ഉം
ആ പഴേപോലെ ഇപ്പ എല്ലാ നടന്മാരൊക്കെ പ്രായമായില്ലേ?
ആ അതെ ഇപ്പൊ ഫാമിലി ആയിട്ടെങ്കിലും കൊണ്ട ണങ്കില് അവർക്കും ഇപ്പൊ അ പണ്ടത്തെ പോലെ ഇഷ്ടപ്പെടുന്നില്ല കാരണം അവർക്ക് ആ പ്പ അച്ഛും അമ്മനെക്കെ കൊണ്ടു പോോയി അവർ വരും നമ്മളെപ്പോലെന്തെിലുംഫാമിലി ആയിട്ടുള്ള എന്തെങ്കിലും പടംണ്ടങ്കിൽ നമുക്ക് പോവൻ
ആഹ
ആഅവരി ഇടക്കങ്കില അവർക്കും ഇഷ്ടപ്പെടും.
ആ അവര കൂടെ കൊണ്ടോണങ്കിൽ ഫാമിലായിട്ടുള്ളള്ളത കൊണ്ടകു
അതെ
കോമടിയാണേലും കൊഴപ്പമല്ല അവര് രുന്നോളും.
ആഹ അതെ അതെ
ക്യാഷ് റെഡി ആണേൽ പിന്നെ അവരെ നോക്കണ്ട വെറുതെ ഇരിക്ക്
ആഹ
ഇന്റെ ഷാജി പാപ്പന്നെ കണണ്ടായിരുന്ന അന്ന്?
ഏതാത്?
ഷാജിപാപ്പൻ കണ്ടായിരുന്നോ ത്രീ ആട് മൂവി.
ആട് ഇല്ല എനിക്ക് കൊറെേ പടങ്ങളൊന്നും കാണാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ വീട്ടില് തിരക്കും ആഹ
പിന്നെ അത് ആദ്യത്തേന്റെ അത്ര പോരാന്നാണ് പൊതു അഭിപ്രായം കറിയൊക്കെ കൊണ്ടെന്നു വെച്ച തീകത്. അപ്പഴത്തേക്കുള്ള രാജാക്കന്മാരുടെ അതും ഇപ്പോഴത്തെ ടൈം ട്രാവൽ ഒക്കെ വെച്ചപ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു സ്ഥിതയായി പോയിട്ട് അത്ര ശരിയായി
ആഹ് ആഹ് ആഹ്
ഉം
ആഹ് വീട്ടില എനിക്ക് മോനുണ്ട്
ആഹ് കൈച്ചോ
ആഹ് അവനെയും കൊണ്ട് തിയേറ്റർ പോണമെങ്കില് വല്ല്യ പാടാ അതാണ് കൂടുതൽ പോവാൻ പറ്റാത്തത് പിന്നെ അവൻ അവനെകൊണ്ട് അവസാനായിട്ട് കണ്ട പടാണ് കാന്താര അത് കൊർച് അവന് കാണാൻ ഭയങ്കര ഇഷ്ട കാരണം അതിൽ ഉള്ള ദൈവത്തിന്റെ ഒക്കെ ഇതല്ലേ
ആഹ്
ആഹ് അപ്പൊ അങ്ങനത്തെെയൊക്കെ ആണെങ്കിൽ കാണും അപ്പൊ മറ്റച്ചവത്തി ആണെങ്കിൽ അവനെ കാണാൻ താല്പര്യം ഉണ്ടാവില്ല ഇതാണെങ്കില് ഫുള്ള് ദൈവത്തിന്റെ ഓരോ രൂപത്തിൽ വ അപ്പൊ അതുകൊണ്ട് അത് സൈലന്റ് ആയിട്ട് മുഴുവനും കണ്ടു
അതുകൊണ്ട് അങ്ങനെ തിയേറ്റർ പോകാൻ പറ്റൂല്ല മോനുള്ളൊണ്ട് മൊബൈൽ കൂടെ തന്നെയാണ് കൂടുതൽ പടം കാണാറ്
ആഹ് ഇപ്പൊ ഉണ്ടോ അവിടെ വഴക്കണോ
ഇന്നണ്ട് ആ മോന് രണ്ടീസായി പനി അപ്പൊ അതുകൊണ്ട് അംഗൻവാടി പോയില്ല
ആ പനി മാറിട്ട് വിട്ടാതി ഇപ്പ എല്ലാം അസുഖങ്ങളള്ള
യല്ലേ ആഹ്
അ തിങ്കളാഴ്ചട്ട രണ്ടു ദിവസം കഴിഞ്ഞ് ഗ്യാപ്പിട്ട് വിട്ടമതി ല്ലേതൊക്ക
കൊച്ചുണ്ടോ
ആ ഇവിടെ രണ്ടു പേരുണ്ട് രണ്ടുപേര് സ്കൂളിൽ പോയേക്കുന്നു ഒരാള് നാലില് ഒരാള് ഒന്നില്
ആഹാഹാ
ആ മോൻ മൂത്തത് നാലിൽ ആണ്
ആഹ് ആഹ് ആഹ് സ്കൂൾ പോയല്ലേ ആഹ്
നാളെ ഇവിടെ അടി നഷ്ടായിരിക്കും ടിവി വെച്ച നല്ല സിനിമയും കൊടുത്തില്ലെങ്കിൽ രണ്ടുപേരുംകൂടാ ഗുസ്തി ആയിരിക്കും
ആഹ് ഹാ അവർക്കൊക്കെ ഇങ്ങനെ പടം കാണാൻ ഇഷ്ടയിരിക്കല്ലോ ആഹ് ഇപ്പഴത്തെ ഇപ്പഴത്തെ കുട്ടി കുട്ടികൾക്കും പടം കാണാ ഇഷ്ടമാണ് പണ്ടൊക്കെ അങ്ങനെയാല്ല അവർക്കൊക്കെ അഹ് ആഹ് നമ്മളെക്കാട്ടും കൂടുതൽ അവർക്കാണ് താല്പര്യം കൂടുവാ
ആഹ് അവർക്ക് നമ്മളെക്കാട്ടും സിനിമ ഏതൊക്കെ ഉണ്ടെന്ന് വരെ അറിയാം നമ്മ
അതെ അതെ
ആഹ് മഴയുണ്ടോ
ഇപ്പം മഴയില്ല വരും എന്തോലും അങ്ങനെ മൂടി പിടിച്ച അവസ്ഥയിലാണ് ഇപ്പള്ളത് കാലാവസ്ഥ ഉം
വലിയ ക്ലിയർ ഒന്നും ല്ല്യ
ആഹ് ഓക്കെ മ്